കേ വത്താ
സുഖാണ് ഞാൻ നിങ്ങളെ നമ്പർ എന്റെ കയ്യിൽന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്പര് ഫോണ ഒന്ന് ഫോർ പെ ഇത ഇത് ആഹ ഒന്നായിട്ട് ഹാങ് ആയ കാരണത്താല് ഒക്കും ഇതായിരുന്നു അപ്പൊ നമ്പർ പോയിട്ട് അത് വിളിക്കാണ്ട ഇരുന്നത് നമ്പർ കിട്ടണംന്നുണ്ടായിരുന്നു പിന്നെ പിന്നെട ട്ടോ എന്താ വച്ചിട്ട് ഇങ്ങനെ ഇരിക്കല്ലോ?
ആഹ ഞാനും അങ്ങനെ തന്നെയാണ് ഫോണ് ഞാനും കൊറെയായി വിളിക്കണം വിചാരിക്ക ഫോണ് ഇടക്കിടക്ക് മാറ്റണോണ്ടേ
അതാണ്ണ ഈ കുട്ടികളുടെണ്ടായപ്പ ഫോൺ വീഴലും മതാലും ഡസ്
ആ ആണോന്നോ എനിക്കെത്ര കെറ്റിയ അവസാന ഫോൺ വാങ്ങി തന്ന ഇനി ഫോൺ ഇല്ല കേടാ നാടി ഇരുരുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താന്ന് കുട്ടികൾ കച്ചറംണ്ടാവുമ്പോ ഇത് കൊടുക്കും ഓരത് എറിഞ്ഞ് പൊട്ടിച്ച് കൈയിൽ കൊണ്ട തരും. എന്നന്താണ് വിഷയം ഒ അടങ്ങിയിരിക്കട്ടെ വി ചേത്തിന് ഫോൺ കൊടുക്കൂ
ഇതെ ഇ ആദ്യം നോക്കിന്റെ ചെറിയ പോണേന്നോ അത് കയ്യിൽന്ന് വീണ് കഴിഞ്ഞാ അപ്പ അന്റെ ബാറ്ററിൽ പോകന്നിട്ട് ആ സിമ്മിന്റെ കൈമ കിട്ടും എന്നിട്ട് ഇപ്പൊ രണ്ട മൂന്ന് സിമ ഇപ്പ മാറി കടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് പിന്നെ ഞാൻ അയിന്റെ ഡൂബി എടുക്കാനൊന്നും പോവില്ല ആ ഞാന് അതിന്റെ രൂപ എടുക്കണുന്നില്ല പിന്ന വേറെ ഫോൺ കൊണ്ടടു നല്ല സിം എടുത്തുന്നപ്പ ഇപ്പൊന്നല്ലേ ഉള്ളേക്ക് പിന്നിട്ട് കുത്തിയാലേ പോരുള്ളല്ലോ അത് പോലല്ലല്ലോ അപ്പൊ പിന്നെ വല്യ പോണായപ്പോ അതിന്റെ ഉള്ളിൽ കടക്ക എടുക്കും സിം അതൊണ്ട് ഇ ഇപ്പോ എന്താലും ഡിസ്പ്ലേ പോകണപ്പോ
പക്ഷെ കുട്ടിയക്കെ അതും അറിയാ ഇന്റെതിനാള് കഴിഞ്ഞ ഫോണിന് സിം ഇടുന്നതിന്റെ ഉള്ളിൽ എന്റെ കമ്മൽ എടുത്തിട്ട കുട്ടീട്ടുണ്ട് എന്നട്ട് മ്മലല്ല സാധനംതിന്നിട്ടു അതിന്റെ സാധനം പൊട്ടിട്ട് അതിന്റെ ഉള്ള കുടുങ്ങി എന്നിട്ട്ടങ്ങേറ ഇങ്ങോട്ടും ഇങ്ങട്ട് പിന്നെ അങ്ങോട്ട് വലിച്ച ആ വലിച്ചപ്പോ കമലിന്റെ അട്ടങ്ങട്ട് പോന്നുന്നു ആ കമ്പ് അവിടെ കുടുങ്ങി. പുറകിലുള്ളത് അനെ വിക്സ ചില്ലറുന്നല്ല. അട ഇങ്ങനെ കുട്ടികള വികൃതിയക്കെ ഉണ്ടോ?
ക്കാൻ പാടില്ല ചെറുത് ഫോണ് നോക്കുമ്പോ വലുതിനേ നോ ക്കാൻ പാടില്ല നോക്കിക്കഴിഞ്ഞാല് ഉ എന്റെ നാണ് ഉം പോണ് ദേഷ്യംപിടിച്ചങ്ങട്ട കൊണ്ട് തല്ലും ചോട്ടൊക്കെ ചെയ്യും അത് കഴിഞ്ഞ അപ്പ ചുവട്ടിട്ട എട്ട്മാനാണെങ്കിലും അടങ്ങൂലല്ലോ
ഇല്ലല്ല ഓ ഒന്ന് ഒന്നിന് കിട്ടീയിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ ഇന്റെ വലുതിനൊക്കെ അടിന് കിട്ടിയണ്ടല്ലോ? ചീർത്തം കിട്ടിച്ചേല്ല പിന്നെ എവിടക്കൊക്കെ കിട്ടണം അവിടെ
ഉ അങ്ങന ഞാൻ പറ ഈ ഊര കിക്ക പറ വട്ടനക്ക് പൊട്ടി പോട്ട് കുഞ്ഞി മക്കളല്ലേ ഒക്കറിയില്ലല്ലോ പറത്തങ്ങ അടിക്കാൻ പ ആ പറയാ അടിക്കളം തോന്നുമ്പോ കാലിന്റെ എന്താണ് മസി ച ചൻദിക്കോ കാലിനോക്ക അടിച്ചോണ്ടി അല്ലാണ്ട് ഈ കാൽൻ്റെ നന്ന അടിഭാഗത്തും അതുപോലെ തന്നെ നടു പൊർത്തൊന്നടി ക്കരുത് കാരണം കരളൊക്കെ കലങ്ങി പോകൂല്ലേ ചെറിയതല്ലേ അത് ഞാൻ പറിം ഓള് എന്നും ചെറുതേക്കാരം ഓള് പൈതല് അതാ പറയാ
ആഹ് ഇൻ ൻ തിന് അങ്ങനെയാണ് അമ്മയ്ക്കെന്നും ഓനെയാണ് ഇഷ് ടം ഇന്നെ ഇഷ്ടല്ല ഏ ഓൻ കാട്ടിയാ അമ്മ ഒന്നും പ റീല അങ്ങനെ ഇങ്ങനെ പറയും
ഇൻക് ഫോണ് തെരല്ണ്ടൊ ഞാൻ സ്കൂളിൽ പോയ ഓളെന്നെല്ലേ ഫോണ് ഇപ്പൊ ഇൻക് എന്താ സമാധാനം ന്നറിയൊപ്പോ ഇപ്പോ കുട്ടിനെ സ്കൂളിൽ ചേർത്തല്ലോ ൻക് ഇപ്പളാണ് ഒരു സമാധാനം കി
അശ് ക്കൊന്നിനേ ക്കൊന്നിനെ കൂടെ വിടാണ്ട് അത് കഴിഞ്ഞ സമാധാനായി
ഫോണ് മൂപ്പത്യാർക്കും കിട്ട്ണില്ലല്ലോ എന്നുള്ള ഒരു ഇതാണ് എന്നും ഫോണിന് തല്ല ന്റെ ഡിസ്
പിന്നെ സ്കൂള് പോയാ പിന്നെ സ്കൂൾ ഇല്ലാത്തന്നാണ് പ്രശ്നം സ്കൂള് പോയാ പിന്നെ
ഉം അതാണ് പിന്നെ ഇപ്പൊന്ന് പറഞ്ഞ നൽ ക്ലാസ് തൊടങ്ങിയ സ്റ്റാർട്ടിങ്ങ് ന്നാ തന്നെ എന്താണ് ഇപ്പൊ ഒരുപാട് ഇത് വന്നു നമുക്ക് ചിത്രങ്ങൾ വരക്കാനോ താ
പിന്നെ ഇപ്പ എന്താ പൺ ആ പണ്ട് ഡയറിൽ എഴുതി വിടു ഏനി ഇപ്പ എന്താ ഫോണിക്ക് വരിക ഫോൺ ഇല്ലെങ്കി കഴിഞ്ഞു അതുകൊണ്ടപ്പോ ഫോണ് മാറ്റിയിട്ട് നല്ല ഫോണ് ഇട്ത്ത് തന്നത് കുട്ടിയേക് പഠിക്കല്ലത് ആണേ എന്ത് കാര്യം സ്കൂള്ത്തത് ഫോണില
അത്ശരിയാ അതോണ്ടാണ് നമക്കൊക്കെ ഫോൺ അല്ലാന്ന്ണ്ടെങ്കിലെ ഇക്കോലത്തിൽ കേടര്ത് ണ കുട്ട്യാളട് ത് ഫോണ് ണ്ടാവൂല ഏ ഇതിന്റെ മുമ്പത്തെ ഫോണിന് ഡിസ്പ്ലേ കിട്ടായിട്ട് ഇത് മാറ്റി വല്യ സ്പീഡായിട്ട് പിന്നെ അത് മോഡ ലെറങ്ങിതേനി അപ്പൊ അതിന്റെ മോഡൽ കാണും അതിന്റെ കൂടുതൽ വഴുതാക്കി ഇറങ്ങിട്ട പിന്നെ അതിന്റെ ദേ കുറച്ച് ചെറുതാക്കിട്ട് എർ പിന്നെ ആൾക്കാർക്ക് യൂസ് ആക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ന്റെ കുടുംബക്കാരൊ ക്കെന്റെ ഫോണ് കാണുമ്പം പറിം ഒ തേപ്പ് പലയാണ് തേപ്പ് പലയാണ് കൊറച്ച് നീളത്തില്ള്ള ഒരു ഫോണേന്നു
ഏ
ഇന്നെട്ട്കാണ്ട് ഊക്കേര്ന്നു ഫോണിന്റെ വല്പ്പം കണ്ടിട്ട് ഇപ്പൊ പിന്നെ ഓല് ആ റിൻസന് ഇപ്പോ പാകത്തൊരു ഫോണാണ് സാംസങ്ങിന്റെ ഒരു നല്ലൊരു ഫോണാണിപ്പോ അത് നല്ല കോള്റ്റിം കാര്യങ്ങ പക്ഷെ ദിനേക്കാളും ക്യാമറ അതാട്ടോ ഭംഗി ഏത് മൊഞ്ചില്ലാത്തോരിം മൊഞ്ചാക്കും. ന്നിട്ട് ന്റെ മോൻ പറയും സർക്കാർ കണ്ടെത്തിയ ഒരൊറ്റ ഐഡിയേണ് ഈ മൊഞ്ചില്ലതോൽക്കൊക്കൊരു മൊഞ്ച് വേണ്ടേച്ചൊരു നല്ലൊരു ഫോണ് ന്റെ ഫോണിനെക്കൊണ്ട് അത് വല്യ മോൻ കളിയാക്കും അതാണ് അപ്പ ഞാന് പറയും എന്താടാ അന്റെ ഉമ്മാക് ഒരു മൊഞ്ചു കുറവ് ഇജ്ജ് ആ ഫോൺ നെ
അതെ ഇമ്മാക് എന്താ കൊറവ്
നല്ല അത നല്ല ഭംഗിയടിക്കും തടി കുറക്കാനും ഒക്കത്തിനും പറ്റും
ആ ആഹ് ഇപ്പ അയ്ന് എന്തോയ്ച്ചാൽ ഈ ഫോണ് കാൺണകാൺണ ഫോണില് ഫോട്ടോയോ മ്മളേം കണ്ട സത്യം പറഞ്ഞാൽ തിരിച്ചറിയില്ല
ഉം അതാണ് അങ്ങനെയൊക്കെ എടുക്കാ അതിന് ഫോണില് പലേ ഇതുണ്ട് ഞമ്മ മാറ്റി മാറ്റി ഇതാക്കാ
ആഹ് ഇപ്പൊ ഇവിടെ ഞങ്ങള് ര് ഇവടെ ന്റെ ഭർത്താവിന്റെ ഒരു കസിന് കല്യാണം ഒർപ്പിച്ചിട്ട് ഞങ്ങള് നിശ്ചയത്തിന് പോയിട്ടോ അപ്പൊ പോണ വഴിക്ക് എനിക്ക് അ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചെന്ന് ഫോണില് അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ഞാന് നല്ല ഭംഗിയുള്ള കുട്ടിയർഞ്ഞു ഉം
ഉം
അവിടെ ചെന്നിട്ടേ പെൺകുട്ടി അവിടെ നിക്ക്ണ് ണ്ട് ഞാൻ തിങ്ങനെ തെരയാണ് പെണ്ണിനെ ക്ക് സത്യം പറഞ്ഞാ മനസ്സിലായില്ല അയ്ൽ ഞാന് ഓഹ് അയിന്റെ മൂത്തച്ചി ണ്ട് ഒരു പെണ്ണ് കല്ലി ചെക്കന്റെ ഏട്ടന്റെ ഭാര്യണ്ട് അയിനോട് ചോയിച്ചു ഏതാടി പെണ്ണ് ഓയിച്ചു അഹ് ന്നോട് ആ യിരിക്കണത ഞാൻ ആക അന്തം വിട്ടു ഫോണിൽ കാണുന്നത് വെൾ ത്ത് കൂട്ടി നേരിട്ട് കണ്ടപ്പോ കുറ്റായിട്ട് പറയല്ല പക്ഷെ മ്മക്ക് കണ്ടാ മ്മൾ ഞെട്ടും ന്ന് ആഹ്‌ ഇപ്പൊ പറയാ നേരിട്ട് കാണാതെ ഈ കല്യാണം കഴിക്ക ചെക്കമാരൊക്കെ ഇണ്ടല്ലോ ഈ ദുബായിലൊക്കെ നിന്നാണ്ടോകെ ആഹ് ഓരോകെ നാട്ടിൽ വന്ന് കു കുട്ടിളെ കണ്ടുപോയാൽ വാണ്ടാന്ന് വെക്കുന്നതിന്റെ കാരണം ഒന്നാമത് ഇതാവും ആഹ് രണ്ടു രണ്ടു കുട്ട്യാളാണേ
ഡറക്റ്റ് പിക്ക് കൊടുക്കാനു വയ്യ
ആഹ്
അങ്ങന കെ ണ്ട് പ്രശ്നങ്ങള് പലതും
ആണെ ഇപ്പൊ ഇന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ മ ത്ണ്ട് ഇതേ പോലെ വീട്ടാര് കണ്ട് ഉറപ്പിച്ചതാണ് നാട്ടിൽ വരുന്നത് കല്യാണത്തിന്റെ തലോസ കല്യാണം കഴിച്ചു എല്ലാരും പറഞ്ഞതാക്കല്ലേ ഒരു മാസ നിന്ന് കഴിഞ്ഞിട്ട് ഓൻ തിരിച്ചു പോയി അവിടെ ചെന്നപ്പോ ഇവളെ വീ ട്ട് കൊണ്ടാക്കിയിട്ടാ പോയതോന് പിന്നെ അവിടെ ചെന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു തിരിച്ച്ഞ്ഞി ങ്ങട്ട് കൊണ്ടര്ണ്ടാ ക്കിവാണ്ടാ
ഓ
ഓള് നെറല്ലാന്നതാണ് കാരണം
ഫോണില് കാണ്ണ ഒര്തില്ലാട്ടോന്നുള്ളത് പിന്നെന്ന് പറഞ്ഞാല് ഇപ്പ പെണ്ണ് വരുമ്പളും. കൂടി അറീലാ കാര്ണം മേക്കപ്പോണ്ടല്ലേ വരാ നമ്മള് ഈ പത്ത് മുപ്പത് ഉർപ്പ്യ കൊടുത്താ മേക്കപ്പും പൊളിയപ്പോ നമ്മളെ കയ്യിലും കഴുത്തിലും കാ കാണിനോട്ത്ത് മുഴുവൻ മേക്കപ്പ്ട്ട് നമ്മളെ വെളു പ്പിക്കാ പൈസ്സാണ്ട് എണ്ണി കൊടുത്താല് അങ്ങൻതെ കാലാണ്പ്പൊ അപ്പൊ എന്താ ന്താണ് പൊ തൊട്ട്ച്ചിട്ടോ ഉമ്മച്ച്ച്ചിട്ടോ ഒന്നും മേക്കപ്പ് മറ്റേ ഒരാളെ മേത്ത്ക്ക് ആവണില്ലല്ലോ അത്രയും പെർഫെക്റ്റ് മേക്കപ്പാണ് ഇപ്പോ പണ്ട് പർഞ്ഞാല് ഒരു പൗഡറ് ഇട്ടാല് ലിസ്റ്റിക്ക്ട്ടാല് ഉമ്മച്ചാ ആ ലിപ്സ്റ്റിക് വേറരാളെ കവിളത്ത്ക്കാവും ആഹ് അതാണെയ്
സാരി ഡ്രൈപ്പ് ചെയ്യണെങ്കി അതിന് വേറെ പൈസ
ഉം
എല്ലാത്തിനും വേറെ വേറെ ഫേസിന് വേറെ ഹെയറിന് വേറെ ഏ എന്താ പിന്നെ വേണ്ടേ ഓൽക്ക്ണ്ടാക്കാ ഞങ്ങളെ നാട്ടിതന്നെ എത്രങ്ങാനും ബ്യൂട്ടി പാർലറാ പുതിയത് ഇറങ്ങിയണ്ന്നോ
ബ്യൂട്ടി പാർലറ് മുന്നോട്ട് പോകണ ഒരു പ്രൊഡക് സംഭവമാണത് നമുക്ക് ഒക്കെ ചെയ്യാണെന്നുണ്ടെങ്കില് സർട്ടിഫിക്കറ്റ് എടുത്താണ്ട് പഠിച്ച്ക്കാണ്ട് ചെയ്യയാണ് ണ്ടങ്കിലോ പ്രൊഡക്റ്റ്ന് നല്ല റേറ്റ് ഉണ്ടെങ്കിലും ചെയ്യാണെങ്കില് നല്ല മുന്നോട്ട് പോകണ ഒരു ബിസിനസ്സാണത് എന്താ ഒന്ന് ഹെയർ നമ്മള് ചെറിയ കുട്ട്യാളെ ഹെയർ നൂറ്റൻപത് രൂപ
ആഹ് ന്നാള് ഞാന് ആ നല്ല റേറ്റാണ് ഞാൻന്നാള് കളർ ചെയ്യാൻ വേണ്ടിട്ട് ട്ടൊന്ന് ചോദിച്ചു അപ്പൊ ഒരു ലെയറിന് നൂറ്റി ഇരുപത് രൂപേ ഓര് പർഞ്ഞത് ഒരു ലയറിന് നമ്മളെ തലേല് ഉള്ളില്ലേനനുസരിച്ചിരിക്കൂലേ ഫുള്ള് കളറ് ചെയ്ത് കിട്ടണന്ന്ണ്ടെങ്കി നാലായിരയ് രു രൂപയാവുംന്ന് പർഞ് ഇന്നോട്.
ഞാന് സ്ട്രൈറ്റിന് ചോയിച്ച് സ്ട്രൈറ്റ്ന്. ആഹ് അപ്പ നല്ല റൈ റ്റുന് ഞാൻ പറന്ന വാണ്ടന്നും പർഞ്.
ഇണ്ട് സ്ട്രൈറ്റിംങ് അയിന് രണ്ട് തരം ഇണ്ടല്ലോ മറ്റേ സ്മൂത്തെയ്യണതുണ്ട് അത് കൊർച്ച് ത് ഭംങ്ങിട്ടും
ആഹ് അലം ലോങ്ങ്‌ ലാസ്റ്റിക്കാണ്ന്നൊക്കെ പർഞ്
ആഹ് അമ്മള് ഈ മുടി കളറെയ്യണ കളറ്ണ്ടല്ലോ ആ കളർന് ഫാൻസിയില് അറുപത് രൂപെയൊള്ളു. ഓൽ ചെയ്യുന്നതും ഇതും കൂടെ കൂട്ടിയിട്ട് ഒരു ലെയറിന് നൂറ്റി ഇരുപത് രൂപ ഞാൻ പറഞ്ഞ് നല്ലൊരു ഉള്ളില്ല മൂടി അതും ലോങ്ങ് നല്ല നീളല്ല മുടിയൊക്കെ ഉള്ള മനുഷ്യനാണെങ്കി അയ്യായിരത്തിമേൽ നിക്കൂലല്ലോ.
ഞമ്മള് സാധാരണക്കാർകൊന്നും പറഞ്ഞ കേസല്ലത് അതൊക്കെ നല്ല പൈസ സ്വന്തമായിട്ട് നല്ല വരുമാനം കയ്യിലുള്ളവർക്ക് പറഞ്ഞത ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് ആഗ്രഹങ്ങ മനസ്സിലെക്കുക മൈലാഞ്ചിട്ട് ചോപ്പിക്കാ
അപ്പോ അതെ എന്റെ ഭർത്താവിന്റെ അമ്മ മുടിയില് മറ്റേ കളർ ചെയ്യുവല്ലോ അയിന്റെ പകരപ്പോ പോയിട്ട് ഹെന്ന ചെയ്യും അത് ഉള്ളില്ല മുടിക്ക് ന്നിട്ട്ന്നെ ഹെന്ന ചെയ്യണേന് ആയിരത്തി ഇരുന്നൂറ് രൂപ
ഓ ഇപ്പം ചെയതാ ആ ചുകപ്പ് കളറല്ലേ വെര
ആ ചുവപ്പ് ന്നിട്ട് അതെ എന്നിട്ട് മുടിയാണെങ്കി ചുമന്നിട്ടൊന്നുംല്ലെ
അല്ല നിങ്ങൾ കണ്ടോ എന്താണ് ഞാൻ പ്രീ വീഡിയോ കണ്ടിന്നു കുറച്ച് കഞ്ഞിക്കൂർക്കലിന്റെ എല ഗ്രാമ്പു ഏ കാപ്പിപ്പൊടി
കാണുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും
കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുക സാധാ വെള്ളം തിളപ്പിക്കുക നമ്മള് ചായക്ക് തിളപ്പിക്കണ പോലെ. കണക്കുണ്ട് എല്ലത്തിനുട്ടോ വെള്ളത്തിനൊക്കെ ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് അത് തെളപ്പിച്ചിട്ട് ആ വെള്ളത്തില് മൈലാഞ്ചിന്റെ എല അരക്കാന് മിക്സിൽ ഇട്ടിട്ട് ആ ആ വെള്ളത്തില് നന്നായിട്ട് അരക്കാ ഹയറിൽ തേച്ചാല് എന്തൊരു തിളങ്ങണ ഒരു കളർ ഒരു മെറൂണ് അല്ല അങ്ങനത്തെ ഒരു നല്ലരു വൃത്തിള്ള ഇല്ലേ ഞാന് അത് ചെയ്തിട്ടില്ല ഞാന ഇപ്പോ രണ്ടീസം മുമ്പ് വീഡിയോ കണ്ടതാണ് അപ്പൊ അത് കൊഴപ്പൊന്നുല്ലല്ലോ മൈലാഞ്ചിന്റെ എല ഉം ആർക്കുടാലോ മൈലാ
അ അതെ കെമിക്കലില്ലല്ലോ അതുകൊണ്ട് ഉപയോഗിക്കാലോ
ഉം ന്ക് നല്ല ഇഷ്ടായി ഇന്ക് പെണ്ണിന്റെ മുടി ഒന്ന് സ്ട്രെറ്റ് ചെയ്തിട്ട് അടിഭാഗം ഒന്ന് റൗണ്ട് ചെയ്തിട്ട്. അയില് അടിയില് മാത്രം ഒന്ന് ഇങ്ങനെ ചെയ്യാൻ നല്ല ഇദ്ണ്ടരുന്നു അങ്ങനെയാണ് ഞാൻ കടേല് അന്ന് പോയി ചോദിച്ചത് ഓ വെറ്തൊന്ന് ചുറ്റിവെട്ടിയപ്പോതന്നെ നൂറ്റിയയ്ബോറ്പ്പിയ കൊടുത്ത് അതോട് കൂടി ൻ്റെ തീർന്ന് പിന്നെ ഞാന് അങ്ങനത്തെ ആഗ്രഹങ്ങളെക്കെ മടക്കി ഞാനായിട്ട് ഓലക്കെ വല്തവ്നെന് മുമ്പ് ചെയ്യണം ഞങ്ങൾക്കെന്ന് പറഞ്ഞാ കുറച്ച് വൽദായാ തട്ടം ഇടുവലോ അപ്പൊ തട്ടടാൻ ആവണ്ന്റെ മുന്നേ ചെയ്ത് ങ്ങാണ്ട് ആഗ്രഹങ്ങളൊക്കെ തീർക്കണം എന്നിട്ട് പിന്നെ പിന്നെ പക്ഷെ എന്റെ വീട്ടക്ക് അത്ര വലിയ താല്പര്യം ഇല്ല്യട്ടോ അങ്ങനെ ഒന്നും കളിക്കണത് കാരണം ഓൽ പരിം നമ്മള് വളർത്ത് വളർത്തിനെ അനുസരിച്ച മക്കൾ വളര
ആ ആ അല്ല ന്നിട്ട് കുട്ടികളൊക്കെ ഇഞ് വൈകുന്നേര ആവൂലേ വരാന്
ഏ ഓൽ വൈകുന്നേരവും മൂന്നാളും വേ
ആ ഞാന് ചെറിയ കുട്ടിണ്ട് ഇവിടെ ഞാൻ കൊടുക്കട്ടെ ഞാൻ കൊറച് കയിഞ്ഞിട്ട് വിളിക്കാട്ടോ